എന്തൊക്കെയുണ്ടടാ വിശേഷം ഉം കൊറെേ നാളായല്ലോ വിളിച്ചിട്ട്
വളരെ നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു താങ്കൾക്ക് എന്തുണ്ട് വിശേഷം
ഞാൻ നല്ലയായിട്ടിരിക്കുന്ന് കൊഴപ്പവൊന്നു വില്ല പിന്നെ നമ്മള് കഴിഞ്ഞ ദിവസം സംസാരിച്ച ആ ട്രിപ്പിനെ പറ്റി നീ ബാക്കി പ്ലാൻ ചെയ്താരുന്നോ
അതെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു താങ്കൾ എവിടേക്ക് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നിരുന്നത് ഫാമിലി ആയിട്ട്
നമുക്ക് കുറേ പച്ചപ്പൊക്കെയുള്ള മഞ്ഞൊക്കെയുള്ള അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോവാനാണ് ഞാൻ വിചാരിക്കുന്നത്
ഓക്കെ താങ്ക ഓക്കെ താങ്കൾ പ്ലാൻ ചെയ്യുന്നത് മഞ്ഞും അതുപോലെ കുന്നും കാട് ഇങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് അല്ലേ
അതെ അതെ, അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകാനാണ് ഞാൻ വിചാരിക്കുന്നെ ഞാൻ മുന്നേ ഒരിക്ക പോയിരുന്നു. പക്ഷെ അന്നെനിക്ക് മഴ കാരണം ആ ഒരു സ്ഥലം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പം ക്ലൈമറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം എനിക്കൊരു സ്ഥലം പറഞ്ഞു തരാൻ കേട്ടോ
ഓക്കെ തീർച്ചയായിട്ടും നിലവിൽ പോകാനായിട്ട് ഇതേ പ്ലാൻ വെച്ചിട്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് ഇടുക്കി മേഖലയാണ്. ഞങ്ങൾ ലാസ്റ്റ് ഒരുടിപ്പ് പോയിട് ണ്ടായിരുന്നു അത് വാഗമണ്ലാണ് വാഗമണില് പുള്ളിക്കാനം എന്നൊരു ടീ എസ്റ്റേറ്റിലേക്കും അവിടുന്ന് കുട്ടിക്കാനം ശേഷം ഇലവീഴാ പൂഞ്ചിറ. അതിനു ശേഷം ആഹ് ഇല്ലിക്കൽ. കല്ല് ഈ നാല് ഡെസ്റ്റിനേഷനിലേക്കാ യിരുന്നു ഞങ്ങൾ പോയിരുന്നത് ഇത് നാലും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഈ നാല് സ്ഥലങ്ങളിലേക്ക് പോയ്‌ കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡായിരിക്കും ഉദാഹരണത്തിന് അവിടെ പോയാൽ നല്ല രീതിയിൽ മഞ്ഞ്ണ്ട് മഴയ്ണ്ട് കോടയ്ണ്ട് തണു പ്പ്‌ണ്ട് അതുപോലെ കുന്ന്ണ്ട് കാട്ണ്ട് വന്യജീവികളെ പോ കാണാൻ പറ്റുന്ന സ്ഥലമുണ്ട് അത്തരത്തില് എല്ലാ കാര്യങ്ങളും ഇതില് ഇൻക്ലൂഡ് ആയിട്ട് വരും.
ഈ വന്യജീവികളൊക്കെ കാണാൻ പോകുമ്പോ ഭയങ്കര പാടല്ലേ എന്ന് വെച്ചാൽ ഇപ്പം അതൊക്കെ വന്ന് ഫ്രണ്ടിൽ നിന്നാൽ നമ്മൾ എന്തോ ചെയ്യും അങ്ങനെയൊക്കെ ഒരു
ഇല്ല അത്രയ്ക്ക് അത്രയ്ക്കും അന്യമായ ഒരു മേഖലയല്ല ജനവാസ മേഖലയാണ്. വാഗമണ്ണ് എന്ന് പറയുമ്പോ വാഗമണ്ണ്ന്റെ ചില പ്രദേശങ്ങളൊക്കെയും ജനവാസ മേഖലയാണ് കൂടുതലായും മൊട്ടക്കുന്നുകളും ചെറിയ രീതിയിലുള്ള ഉൾ വനപ്രദേശങ്ങളുമാണ് വാഗമണ്ണിൽ ഉള്ളത് അപ്പോ അത്തരത്തിലൊരു വന്യജീവി ആക്രമണം ഇതുവരെ വാഗമണ്ണിൽ അങ്ങനെ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വന്യജീവി ആക്രമണങ്ങൾന്നാ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇടുക്കിയിലുള്ള മൂന്നാറ് അതുപോലെ വയനാട് ജില്ലകളിലാണ് വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടള്ളത്. ഇപ്പൊ അവസാനം നമ്മൾ കണ്ടരു റീസ ള്ളി കഴിഞ്ഞ മാസം വന്നിരുന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ആതിരപ്പള്ളിയിൽ ഒരു ആന ഒരു കർഷകനെ കുത്തിക്കൊന്നത്.
ഓ ഞാൻ ആ വാർത്തയന്നും ക കേട്ടില്ല കേട്ടോ പിന്നെ ഈ ട്രിപ്പിൽ നീ വരുന്നില്ലേ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്രണ്ട്സും കൂടെ ആയിട്ട് പോവാന്നാ വിചാരിച്ചത് എന്റെ കുടുംബം മാത്രല്ല ഫ്രണ്ട്സും കൂടെ ആയിട്ട് അപ്പൊ നീ ഈ ട്രിപ്പിൽ വരുന്നില്ലേ
ഞാൻ കഴിഞ്ഞെ ണ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി പോകാനായിട്ടൊരു പ്ലാനില്ല ഇനി ഹേ പോകാനായി ഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഹേ തെങ്കാശി യിൽ പോയിട്ട് അവിടുത്തെ ഗ്രാമീണ പ്രദേശങ്ങളും വയലോരങ്ങളും കാണാനായിട്ട് ഒരു ആഗ്രഹമുണ്ട് അപ്പോ ഇത്തരത്തിൽ ഞങ്ങൾ നാളെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ണ്ട്
വയലോരങ്ങ വയലോരങ്ങള് കാണാനാണെങ്കി ഇവിടെ വയനാട്ടിൽ പോയാപ്പോരെ പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പം അതിലിങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് വയനാട്ടില് വയലയില അങ്ങോട്ട് പോയാ പോരെ എന്തിനാ ഇപ്പം തെങ്കാശിയിൽ പോണ
തെങ്കാശി ൽ കൊല്ലത്ത് നിന്ന് വയനാട്ടിലേക്ക് പോകാനായിട്ടാണെങ്കിൽ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ അടുപ്പിച്ചിട്ട് ദൂരമുണ്ട് അപ്പൊ അത്രയും ദൂരം ട്രാവല് ചെയ്യാന് ഏകദേശം നാല് മുതൽ ആറ് മണിക്കൂർ വരെ എട്ട് മണിക്കൂർ വരെയുള്ള ടൈം അവിടെ ആവുന്നുണ്ട് അതേ സമയം കൊല്ലത്ത് നിലവിൽ എന്റെ വീട്ടിൽ നിന്ന് തെങ്കാശിയിലേക്ക് പോകാൻ ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ മാത്രമേ ഒള്ളൂ അപ്പൊ ആ രീതിയില് എനിക്കൊരു ഒന്നര മണിക്കൂറ് കൊണ്ട് ഇതേ സ്ഥലങ്ങളിൽ എത്താനും തെങ്കാശിയിൽ എത്താനും അവിടെയുള്ള വയലോരങ്ങളും നെൽപ്പാടങ്ങളും കർഷകരെയും കുടിലുകളും കർഷക കുടിലുകളും വീടുകളും കുന്നിൻചെരുവുകളും എല്ലാം എനിക്ക് കാണാനായിട്ടും സാധിക്കും.
നിനക്ക് ഏറ്റവും കൂടുതല് കുന്നിലൊക്കെ പോകാനാണോ ഇഷ്ടം നമ്മള്
അല്ല ഞാനൊരു ഒരിക്കലും ഞാനൊരു മൗണ്ടെൻ പേഴ്സൺ അല്ല ഞാനൊരു ബീച്ച് ലൗവറാണ് എനിക്ക് കൂട്ടൽ കടലിനോടാണ് താല്പര്യം എനിക്ക് വർക്കല ഗോവ പോലെയുള്ള ബീച്ചുകൾ വളരെ ഇഷ്ടമാണ്
പക്ഷെ എനിക്ക് തോന്നും നിനക്ക് കുന്നിൻ പ്രദേശമാണ് ഇഷ്ടാവുന്നത് കാരണം നമ്മള് പഠിക്കുന്ന സമയത്ത് നിനക്ക് കുന്നൊക്കെ അല്ലേ ഇഷ്ടം മഞ്ഞൊക്കെ കാണാൻ ഇപ്പൊ അതൊക്കെ മാറിയോ
അതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഓരോ വ്യക്തിയുടെയും ഇഷ്ടങ്ങൾ കാലത്തിനനുസരിച്ച് മാറണമല്ലോ നിലവിൽ എന്റെ ഏറ്റവും കൂടുതലും ഇപ്പോ നിലവിലുള്ള ഇഷ്ടം എന്ന് പറയുന്നത് കടലാണ് കടലിൽ പോയിട്ട് ഒറ്റക്ക് തിരകെണിയിരിക്കുന്നതും അതേപോലെ ബീച്ച് സൈഡിൽ പോയിട്ട് കാറ്റു കൊണ്ടിരിക്കുതൊക്കെയാണ് ഇപ്പൊ നിലവിലത്തെ ഇഷ്ടങ്ങൾ
ഞാൻ കുറെ നാളായി ഈ കടൽ സൈഡിലൊക്കെ ബീച്ചിലൊക്കെ പോയിട്ട് ഞാൻ ലാസ്റ്റ് പോയത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നല്ല രസമാ അവിടെ ഈ തറേല് കിടക്കുന്ന ഒരു ശംഖ് പോലത്തെ സംഭവം ഉണ്ടല്ലോ ഞാൻ അതൊക്കെ ഇങ്ങനെ ഒരുപാട് പെറുക്കിട്ട് അങ്ങനത്തെ ഒരു ആർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിചു പക്ഷെ പറ്റിയില്ല നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ ഈ കടലിൽ പോയിട്ട് ഇതൊക്കെ പറക്കുന്നത്
അങ്ങനെ കടലിൽ പോയിട്ട് പറുക്കുന്നതായിട്ടുള്ള ഒരു ഹോബീസ് ഉള്ളോരു വ്യക്തിയല്ല കടല് കടലിൽ പോകുമ്പോ കടല് കണ്ടിരിക്കാ എന്നുള്ളതാണ് പ്രാധാന്യം ജോലിയ്ടെയും ആ തിരക്കിന്റെയും മറ്റു തിരക്കുകള്ടെയും ടെൻഷനും പ്രഷറുകളും ക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം ബീച്ചിൽ പോയി ഇരുന്നു കഴിഞ്ഞാ ഒരു മനസ്സമാധാനവും അതുപോലൊരു ഒരു സ്വസ്ഥമായിട്ടുള്ളോരു മനസമാധാനം അവിടെ നിന്ന് കിട്ടുന്ന്ണ്ട് അപ്പൊ അതുകൊണ്ടാണ് ജോലിയുടെ തിരക്കിൽ നിന്നെല്ലാം ട്ട് ബീച്ചുകളിൾ യോരങ്ങളിലും തീരദേശ പ്രദേശങ്ങളിലും പോയി കാറ്റും കൊണ്ട് കടൽത്തിരകളും എണ്ണിയിരിക്കാറുണ്ട് അപ്പൊ അത് കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വത്തിയാണ് ഞാൻ മുൻകാലങ്ങളിൽ ഇതുപോലെ ട്രക്കിങ്ങിനായിട്ടും അതുപോലെ കുന്നുകളും മലകളും കാടുകളും വന്യജീവികളെയും കാണാനായിട്ടും മറ്റ പല ഭാഗങ്ങളിലായിട്ടും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയൊരു ട്രിപ്പ ആയിരുന്നു കഴിഞ്ഞ മാസം ഞങ്ങൾ കൂട്ടുകർെല്ലാരും കൂടി ചേർന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞാങ്ങ എല്ലാരും കൂടി ചേർന്നിട്ട് ആതിരപ്പള്ളി മലക്കപ്പാറ വാൽപാറ വഴി പൊള്ളാച്ചി പോയി കൊള്ളാച്ചിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോയി ഊട്ടിയിൽ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് തിരിച്ച് കോഴിക്കോട് വഴി വയനാട് വയനാട് കോഴിക്കോട് വഴി തിരിച്ച് വീട്ടിലേക്ക് വരുന്നരു ട്രിപ്പ് ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് ദിവസം ട്രിപ്പ് ഉണ്ടായിരുന്നു വളരെ മനോഹരമായ ട്രിപ്പ് ആയിരുന്നു ഞങ്ങ പത്ത് പേരാണ് പോയത് രണ്ട് കാറിലായിട്ടാണ് ഞങ്ങൾ പോയത്
ഓ അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോ നിങ്ങക്ക് പേടിയവത്തില്ലേ ഒറ്റക്ക് രാത്രിയൊക്കെ പോകുമ്പോപ്പം എത്രയൊക്കെ സുഹൃത്ത് െന്ന് പറഞ്ഞാലും വീട്ടീന്നൊരു പ്രഷറും വീട്ടുകാർക്ക്രു ടെൻഷനും ഒക്കെ കാണോ അപ്പോ അതൊക്കെ നിങ്ങങ്ങനെഹാൻ
ആങ്കിൽ ചെയ്യുന്നത് ആ വീട്ടിൽ മാതാപിതാക്കൾ വളരെ ഫ്രണ്ട്ലിാണ് ഒരു യാത്ര പോകാനൊന്നും അവർ തടസ്സം നൽക്കാറില്ല ആ ഭാര്യ കുറച്ച് പ്രശ്നമുണ്ടെങ്കിലും ആളോട് സംസാരിച്ച് അനുവാദം മേടിച്ചിട്ടായിരിക്കാം മിക്ക യാത്രകളും പോകുന്നത് ഭാര്യയോടൊപ്പവും യാത്ര പോകാറുണ്ട് എന്നാലും കൂട്ടുകാരത്ത് പോകുമ്പോൾ ഭാര്യയുടെ അനുവാദം ചോദിച്ചിട്ടാണ് യാത്ര പോകുന്നത് അപ്പോൊ അതിൽ ഭാര്യക്കോ മാതാപിതാക്കൾക്കോ യാത്ര പോകുന്നതിന് വലിയ പ്രശ്നങ്ങളില്ല പിന്നീട് ഞങ്ങളുടെ കൂട്ടത്തിൽ അതായത് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരില്ല മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരല്ല പുകവലിക്കുന്ന ആൾക്കാരില്ല വളരെ നന്നായിട്ടും കൃത്യമായിട്ടും കെയർ ചെയ്തും വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് കൂടെ കൂട്ടുകാരായിട്ടുള്ളത് അപ്പോൾ വളരെ സേഫ് ആയിട്ട് നമുക്ക് യാത്ര പോയി തിരിച്ച് വരാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്
ഓ ഞാനിങ്ങനെ കൊറെേ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ രാത്രിയൊക്കെ യാത്ര ചെയ്ത് പോകുമ്പം ആൾക്കാാര് വണ്ടിയിലിന്ന് ഉറങ്ങി പോകുന്നൊക്കെ അപ്പൊ നിങ്ങക്ക് അതിലും പേടിയില്ല
ഇല്ല പേടി ഇല്ല എന്നത് എന്നന്ന് വെച്ചാൽ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒരാൾക്ക് ഉറക്കം വരികയോ അല്ലെങ്കിൽ ആള് ഒരു ക്ഷീണിതനാണ് എന്ന് മനസ്സ് ലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആൾ ആ ഡ്രൈവിങ് സീറ്റിലേക്ക് വരികയാണ് ചെയ്യാ ഉദാഹരണത്തിന് ഇപ്പോ ഞാൻ ഞങ്ങളൊരു കോഴിക്കോടേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരെ ഒരാളായിരിക്കും ഡ്രൈവ് ചെയ്യുക ആലപ്പുഴ നിന്ന് എറണാകുളം വരെ ഒരാളായിരിക്കും ഡ്രൈവ് ചെയ്യുക എറണാകുളം നിന്ന് തൃശൂർ വരെ മറ്റൊരാളായിരിക്കും തൃശൂർ നിന്ന് മലപ്പുറം വരെ വേറൊരാളായിരിക്കും മലപ്പുറം നിന്നും കോഴിക്കോട് വരെ വേറൊരാളായിരിക്കും ഓരോ ഇടവേളകളിലും ആളുകളെ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും അതായത് കൂടെയുള്ള കൂട്ടുകാർ പരസ്പരം ചേഞ്ച് ചെയ്ത് ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരികയും ക്ഷീണിതമല്ലാത്ത രീതിയിൽ ഞങ്ങൾ വണ്ടി ഓടിച്ച് പോകുക യുമാണ് ചെയ്യുന്നത്
എടാ ഇതൊക്കെ പറയുമ്പോഴേ ഇപ്പഴല്ല സോണോ ട്രിപ്പിന്റെ ഒക്കെ കാലമല്ലേ അപ്പൊ സോണോ ട്രിപ്പ ഒക്കെ പോവാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായിരിക്കും ഓപ്ഷൻ അവർക്ക് ഇതേപോലെ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാനൊന്നും പറ്റൂലല്ലോ
അല്ല ഒരു കൂടെ ഒരു പാട്ണർ ഉള്ളത് എന്തുകൊണ്ട് നല്ലതാണ് സോളോ ട്രിപ്പ് സോളോട്രി പ്പിനോട്‌ എനിക്ക് വലിയരു വിയോജിപ്പണുള്ളത് കാരണം സോളോ ട്രിപ്പിൽ ഒരു അപകടം പറ്റിയാലോ അല്ലെങ്കിൽ ഒറ്റക്ക് പോകുന്ന യാത്ര ത്രയോട തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ ഒരു ഫ്രണ്ട്ലി പേഴ്സൺ ആയതുക കൊണ്ടായിരിക്കാം ഞാൻ ആ സോളോ ട്രിപ്പുകളെോട്റെ വിയോജിപ്പ് ഞാൻ ഇവിടെ പ്രകടമാക്കുന്നത്
ഓ അങ്ങനെ
ഓക്കേ പറഞ്ഞോളൂ
ആ എനിക്ക് സോളോ ട്രിപ്പ് പോകാനൊക്കെയ ഇഷ്ടം ഞാൻ അതിന് വേണ്ടിട്ട് എന്റെ വീട്ടിൽന്ന് വിടത്തില്ല അതാ മെയിൻ പിന്നെ അതുകൊണ്ടാണ് ഫാമിലീനിം കൊണ്ട് ഇപ്രാവശ്യം പോവാന്ന് വിചാരിച്ചത് സോളോ ട്രിപ്പ് പോകണം ആഗ്രഹമുണ്ട് പക്ഷ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നതല്ല അല്ലാണ്ട് ഇങ്ങനെ ബസ്സിലൊക്കെ കേറി ആൾക്കാര അങ്ങനെ പോകുമല്ലോ അപ്പൊ എനിക്ക് അത് ഭയങ്കര ഇഷ്ട അങ്ങനെ പോകാൻ പറ്റിയുള്ള ഏതെങ്കിലും സ്ഥലംണ്ടോ നിന്റെ പരിചയത്തില്
സോളോ ട്രിപ്പ് പോകാൻ പറ്റും പറ്റിയ കേരളത്തിൽ സോളോ ട്രിപ്പ് പോകാൻ പറ്റിയ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽന്ന് ഒന്ന് വയനാട് ജില്ലയിലെ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ സോളോ ട്രിപ്പ് പോകാനായിട്ട് പറ്റിയ സ്ഥലങ്ങളാണ് കുന്നിൻ പ്രദേശങ്ങളും കുന്നിൻ ചെരുവുകളും പോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ വയനാട്ടിലും കോഴിക്കോടുും ആയിട്ടുണ്ട് അതുപോലെ മൂന്നാറ് വാഗമണ്ണ് ഇടുക്കി കാൽവരി മൗണ്ട് വരാട്ട് മേട് തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ കേരളത്തിൽ പല ഭാഗങ്ങളിലാ ട്ട്ണ്ട് ഞാനൊരു വിശദമായ വിവരണം വേണമെങ്കിൽ താങ്ങൾക്ക് പറഞ്ഞു തരാം
ഓ അങ്ങനെ എനിക്കങ്ങനെ കൂടുതലും മലയും കുന്നും പോണ്ട അല്ലാതെ ബീച്ച് സൈഡ് അവിടെ റിസോർട്ട് അങ്ങനെയൊക്കെ നല്ല ഫുഡൊക്കെ കഴിക്കാൻ കിട്ടും
ബീച്ച് സൈഡ് ആണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്
അതെ
ബീച്ച് സൈഡാങ്കിൽ ഞാൻ ആ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങൾ വന്ന് ഗോവ ബാഗ ബീച്ച് രണ്ട് വർക്കല ബീച്ച് മൂന്ന് കേരളത്തിലെ കോവളം ബീച്ച് നാല് കൊല്ലം ബീച്ച് കോഴിക്കോട് ജില്ലയിലെ കടപ്പുറം കോഴിക്കോട് ബീച്ച് കാപ്പാട് ബീച്ചൊക്കെ വളരെ മനോഹരമായ ബീച്ചുകളാണ് അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വർക്കല ബീച്ച് തന്നെയാണ്
എന്നാലും നമ്മളവിടെ പോവുകുയാണെങ്കിൽ അവിടെ നമ്മള് ഗൈഡ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് തരാനും അങ്ങനെ ആരെങ്കിലും കാണോ നമുക്കൊരു ഗൈഡ് വേണം പ്രോപ്പർ ആയിട്ടൊര് ഗൈഡ്ല്ലാതെ പോകാൻ പറ്റില്ല കാരണം എനിക്കീ സ്ഥലങ്ങളൊന്നും പരിചയല്ലല്ലോ
തീർച്ചയായിട്ടും അവിടെ ആ ഗൈഡ് ണ്ടാവുന്നതാണ്. അവിടെ നമുക്ക് അത് പല ഓൺലൈൻ ആയിട്ടും അല്ലാതെ ആയിട്ടും ഗൈഡ് സപ്പോർട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്.
ഓ ഓൺലൈൻ ആയിട്ടൊക്കെ അങ്ങനെ പറ്റ്
അതെ അത അതെ അതെ അതെ
എനിക്ക് അതിനെ പറ്റി അറിയില്ലായിര്ന്ന് കേട്ടോ ഈ നിങ്ങള് ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇതിന്റെ ഗൈഡ് സിസ്റ്റോക്കെ ഉപയോഗിച്ചിട്ട് പോയിട്ട്ണ്ടോ
ഗെയ്ഡ് സപ്പോർട്ട് ഉപയോഗിച്ച് ത് അവസാനം ഞങ്ങൾ മത്തേറാൻ ട്രിപ്പ് പോയപ്പോഴാണ് മഹാരാഷ്ട്രയിലെ മത്തേരാൻ എന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളൊരു ഗൈഡിനെ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്
ഓ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങടെ മഹാരാഷ്ട്ര ട്രിപ്പ്
വളരെ മനോഹരമായ ട്രിപ്പായിരുന്നു മൺസൂൺ കാലത്താണ് കഴിഞ്ഞ മൺസൂ സൂൺകാലമായ ജൂൺ മാസത്തിലാണ് ഞങ്ങൾ പോയത് വീണ്ടും പോകാനായിട്ട് ഞങ്ങൾ ആഗ്രഹി ക്കുന്നു അപ്പൊ അടുത്ത ഒരു മൺസൂൺ കാലം കൂട്ടുകാർ എല്ലാവരും ഇപ്പോ നിലവിൽ വിദേശത്താണ് അവരെല്ലാവരും ൽ വന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾ മത്തേരാലും കാശ്മീരിലും പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്.
നിങ്ങള് കഴിഞ്ഞ തവണ എങ്ങനെയാ പോയത് വണ്ടിയിലാ അതോ ബസ്സിലോ ട്രെയിനിലോ ആണോ നിങ്ങളെന്നെ സ്വന്തമായിട്ട് ഏ വണ്ടി എട്ത്ത് പോയതാണോ
ബസ്സില് ഞങ്ങൾ ബസ്സിലാണ് പോയത്
ഓക്കെ എന്നാ പിന്നെ ശരിയാടാ
ഓക്കെ താങ്ക് യു